ആഹ് ക്ലിയർ ആയോ ആഹ് എന്താ ചെയ്യണെ
ഞാൻ ഇപ്പം പണിയൊക്കെ കഴിഞ്ഞ് ക്കാണ് ഓ ഇതെവിടെയ വീട് എവിടെയാ
ഏഹ് ഞാനിവിടെ ഇടുക്കിയിലാ
ആഹ് ശെരി ആഹ് ഇതിവിടെ അഴിക്കോടാണ് ആഹ് ചായ ചായൊക്കെ കഴിഞ്ഞു ആഹ് ചായൊക്കെ കുടിച്ചു ഇന്ന് നോമ്പിലാണ് അപ്പൊ പിന്നെ
അതെ പിന്നെ എന്ത്ണ്ട് മുഹറത്തിന്റെയാ
താ മുഹാറത്തിന്റെ അപ്പൊ പിന്നെ കുട്ടിയോക്കൊക്കെ ചായൊക്കെ കൊടുത്ത് ഓലൊക്കെ സ്കൂ പറഞ്ഞ് അയച്ചു ആഹ്
ആഹ പിന്നെ എപ്പഴാ കഴിക്ക വൈകുന്നേരാവോ? ബാങ്കൊടുത്തിട്ടല്ലേ?
ആ
ഹലോ,
ഓ ബാങ്ക് കൊട്ത്ത്ട്ട്.
ആഹ ആഹ.
ആഹ്
പിള്ളാരിക്ക് എന്താ ചായക്ക് ണ്ടാക്കിയേ?
ഏ വെള്ളപ്പം വെള്ളപ്പം ണ്ടാക്കി. അപ്പൊ പിന്നെ മോള അതന്നെ സ്കൂളിൽ കൊണ്ടോയി അതന്നെ സ്കൂളിൽ കൊണ്ടോയി. വീട്ടിലിപ്പം ആരും ഇല്ല.
ആഹ് അപ്പൊ ഞ്ഞി രാത്രിക്ക് ണ്ടാക്കിയാൽ മതില്ലോ ല്ലെ?
രാത്രിക്ക് ഉണ്ടാക്കിയാ മതി അല്ല ഉച്ചക്ക് വരും ഹസ്ബൻറ് ചെലപ്പം വരും അല്ലെങ്കിൽ പിന്നെ രാത്രിക്കന്നെ ഉണ്ടാക്കിയാ മതി. വരിയാണെങ്കി കൊറച്ച കഴിഞ്ഞ വുള്ച്ചോക്കും.
അതെല്ലേ ആഹ. അപ്പൊ വര് എന്തെലും പോ
ആ ആ ആ പിന്നെ വേഗം കുക്കറില് പെട്ടന്നാട് വെ കജര്ച്ചു ഇന്ന്. ആ ഹസ്ബൻറ്റിനു മാത്രം മതിയല്ലോ ആതോണ്ടെ ആ ആ ആ
മക്കളെ ഒരാളേ ള്ളോ
അല്ല മൂന്നാളുണ്ട്. മൂന്നാളും പഠിക്ക
അതെ എത്രയല?
മോന് പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ ഓന് പിന്നെ പ്പം ലൈസൻസിനു പോയതാണ് ഇങ്ങനെ, വണ്ടിന്റെ ലൈസൻസിനാ ഇനി കിട്ടിട്ട് വേണല്ലോ ഓൽക്കൊക്കെ? ഉ ഉം ഉം ങ്ങക്ക് എത്ര ആളാ?
എനിക്ക് രണ്ടു പേര് ഒരാള് അഞ്ചില്,
ആഹ ആ ആ താഴെ ഒമ്പയിലും, പിന്നെ ഒന്ന് അഞ്ചിലും.
ആഹ് ഹാ ആഹ്
ഇടുക്കിയിലിപ്പം മഴണ്ടോ അവിടെ?
ഇന്നിപ്പോ മഴയൊന്നുല്ല.
ആഹ്
ആ ഇന്നലെയും വലിയ കാര്യായിട്ട് മഴ ഒന്നും പെയ്തില്ല. മിനിഞ്ഞാന്ന് മഴ പെയ്ത് മൊ ത്ത റോഡ് മൊത്തം വെള്ളത്തിലായി. അങ്ങനെ അങ്ങനെ മഴയായിരുന്നു. അവിടേക്കോ മഴ കുറവാരുന്നു മൊത്തത്തില് ല്ലെ?
ഓ കുറവാണ് മൊത്തത്തില് ആ ഉണ്ടാല്ല അങ്ങനെ തന്നെയാണ് ന്നാല് ഇപ്രാവശ്യം കൊറച്ചൊക്കെരു മഴ കിട്ടിയ-
അതെല്ലേ, മൊത്തത്തില് മഴ കൊറവാ. കഴിഞ്ഞ വർഷൊക്കെ നല്ല മഴ പെയ്തു
ആ അതാണ്.
ഉം ഇനിയിപ്പൊ അടുത്ത മാസൊക്കെ ആവുമ്പോഴക്കും എങ്ങനെയാണെന്ന് അറിയില്ല.
ആഹ ഹാ അതന്നെ പിന്നെ ഈ പ്രാവശ്യം പെട്ടെന്ന് ഇടിയൊക്കെ ഉ വേഗം വന്നു. ല്ല ഐഡി മിന്നലെക്കെ ആ ആ ആ ഫസ്റ്റ്റ്റിലേ ആണ്ട് വന്നതാണ്.
അതെ.
ഹലോ,
പിന്നെന്താ പൊറത്തൊക്കെ പോവാറുണ്ടോ?
ഓ പൊറത്തൊക്കെ പോവും.
ആണ ഉം. പിന്നെ എന്ത് വിശേഷം? വീടൊക്കെ എവിടെയാ? വീ അങ്ങോട്ട് പോവാറുണ്ടോ വീട്ടിലൊക്കെ സ്വന്തം വീട്
ഓ വീട് വീ ന്റെ ഈന്റെ കല്യാണം കഴിച്ച വീടും എന്റെ വീടും സ്വന്തം വീടും ഏകദേശം അടു തന്നെയായിട്ട് വരണം അപ്പ പിന്നെ കൊഴപ്പില്ല രണ്ട് സ്റ്റോപ്പ് അങ്ങോട്ടാണ്. ഉം റ്റുവിന്റെ വ്യത്യാസം ഉം
പിന്നെ എന്താ പച്ചക്കറി അങ്ങനെ എന്തേലുമൊക്കെ നടാറുണ്ടോ?
പച്ചക്കറിഅല്ല കൃഷിയാണ് ഇവിടെ വെയില് കുറവാണ് എന്റെ വീട്ടില് ത്തില് ഞാനെ കാനേലു വളത്തുന്നുണ്ടപ്പോ ഏഹ് പച്ചക്കറി, പൂവ്, അതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനിങ്ങനെ മം മ ഇങ്ങനെ കളർച്ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ? അതാണ് കുഴിച്ചിടല്. ആ ഞ എ ആഹ് ആഹ് ഞാൻ കു ഏ ഉണ്ടാക്കി ഉണ്ടാക്കി മാടുത്തു. ത്തതാണ് അങ്ങനെ ഇട്ടത് ഉണ്ടാവില്ല. അഹ്
പിന്നാ
അപ്പൊ പിന്നെ ചെടികള് മാത്രം ഇതാക്കി അതും പൂവില്ലാത്ത ചെടികള്. ആ റോസയൊക്കെ ആഹ് റോസൊക്കെ പല പല വിധത്തിലുള്ള റോസകൾ ഞാൻ കുഴിച്ചിട്ടാണ്ടേ അതിന് വെറുത പൈസ പൈസയാണ്ട് കളിഞ് അല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ വെയില് വേണല്ലോ എല്ലാത്തിനും.
അതെ
ഉം ഉം
അപ്പം കാശ്
ആഹ് ആഹ് അ വ് അങ്ങനുണ്ടായ ആ കൊറോണന്റെ ടൈമില് എല്ലാർക്കും ഉള്ള പിരാന്ത ഇന്നോട് പറ അൻറത് മാത്രമേ പതിജീവിച്ചിട്ടുള്ളൂ ന്ന്ക്കെ പറയും മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ പൂവുണ്ടാവണതൊന്നുല്ല. ഒക്കെ ഉണ്ടാവൂല അങ്ങനെ ഉം. നിങ്ങടെ വീട്ടിലോ?
ഇവിടെ ഞാൻ ആദ്യം താമസിച്ച വീട്ടില് ഞാൻ നന്നായിട്ട് ചെടികളെ മേയ്ക്കുവായിരുന്നു. പിന്നെ ഇവിടെപ്പ വന്നിട്ട് അധിക ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പ ഒന്നും വെച്ചിട്ടില്ല. സ്ഥലുണ്ട് ഇവിടെ പച്ചക്ക
ആ പോന്നതാണ് വേറെ വീട്ടി
ആ അല്ല എന്റെ സ്വന്തം വീട് ഇവിടെയല്ല പാലക്കാടാ.
അതല്ലേ വേറെ പോന്നതാണോ ഒറ്റ ഒറ്റക്കാണോ? സ്വന്തം വീടാണോ? ആഹ് ആ ആ ശരി ആ
അപ്പൊ അങ്ങനെ ഹസ്ബൻഡിനിവിടെ ജോലി ആയ അപ്പ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ താമസിക്കന്നതാ.
ഇക്കഎവിടെയാ ശരിക്കിന്?
പാലക്കാട്
ആഹ് പാലക്കാട് ആ
അപ്പൊ അതുകൊണ്ട് ഉംഅത് ഞാന് ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞു. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ കേറിയിരിക്ക. ഇന്നു പോയില്ല. പിന്നെ വീട്ടില് അത്യാവശ്യം എന്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും. ഉം. പിന്നെ നെറ്റിപ്പട്ടത്തിന്റെ ക്ലാസ്സ് ന് പോയായിരുന്നു.
അയ്ശരി ആഹ് ഹാ
അങ്ങനെ ഇടക്കൊക്കെ അഴിചിയ കൊടുത്തിരുന്നു പിന്നെ എനിക്ക് അവിടുന്ന് ഇപ്പ ഇങ്ങോട്ട് മാറിയപ്പഴേ ഇവിടെ പിന്നെ അങ്ങനെ ഒരു ഇതായിട്ടില്ല. അധികം അങ്ങനെ ആരും അറിഞ്ഞു ഉം. കണക്ഷൻ ആയിട്ടില്ല നമ്മള് വന്ന് അതെ എല്ലാ വരെക്കെട്ടൊന്നു പരിചയമായി എന്നാലല്ലേ അവരൂക്കൊക്കെ അറിയുള്ളൂ. ഞാന് ഞാന ഇന്നെല്ലാം ഞാൻ തയ്ച്ച് വരുന്നതാ അവിടെ അങ്ങനെ സ്റ്റിച്ചിങ് എന്തേലും ഉണ്ടോ
ആഹ് ഞാനോൻ ഇന്റെത് സൊന്തയിട്ട് ഞമ്മളത് ഇന്താവൂലെ കീറിയത് മാത് അത്ര ആരെടുത്ത് കൊടുക്കണ്ടാന്നുള്ള ഇതില് അല്ലാതെ മൊത്തത്തി അടിക്കാൻ കൊടുക്കലെന്നെ അല്ല ഞാൻ പഠിച്ചാ പോയിട്ടൊന്നുല്ല അടിക്കാന്
അതെല്ലേ ആഹ്
സ്റ്റിച്ചിങ്ങ് മാത്രം പഠിക്കാൻ പോയിരുന്നു ആഹ് പത്ത് കഴിഞ്ഞെ ആവട്ടെന്നെ ഉം
പിന്നെപ്പൊ യൂട്യൂബൊക്കെ തൊറന്ന് കഴിഞ്ഞ ഇഷ്ടം പോലെ വീഡിയസ് ഇണ്ട് തോന്നു
എന്താന്ന് വെച്ചാല് ഞാന് സ്വന്തമായിട്ടൊ ര് ഇനിക്കൊരു ടോപ്പ് അടിച്ച് അയിന് ശേഷം എനിക്ക് മടിയാണ് നമ്മള് കയ്യൊന്ന് നമ്മക്ക് ആയല്ലോ പിന്നെ മ്മക്ക്മാടിയായി ഏഹ് ഏഹ് അങ്ങനെ അയിന് ശേഷം പിന്നെ ഞാൻ ആ മിഷീന് മറ്റേ ഉം തില്ലേ സിംഗറിന്റെ മറ്റേ മറ്റേ ഓൺലൈനിൽ വാ - ബാങ്ങിയതാണ് നല്ല സുഖാട്ട അത് നല്ല സുഖാണ് റയ ആഹ് ആഹ് ചെ ഏഹ് അതല്ല ഇത് അ ചെറുത് അതിന്റെ ഉള്ളിലൊക്കെ ബ്ലാസ്റ്റ് അയ് ബേം പെട്ടെന്ന് കംപ്ലയിന്റ് വരണ്ട് അയിന്റെ ചൈനന്റെ ആണല്ലോ ഇതതല്ല ഇത് ഒരു ഇത് അന്ന് ഞങ്ങ ഒപ്പഅയ് നു വെലണ്ടിട്ട് അപ്പൊ അന്ന് ഞങ്ങള് വാങ്ങി അന്നതിന് ആറായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പൊ അയിനി എട്ട് ഒമ്പതൊക്കെ ഉണ്ട് ഫ്ളി കാട്ടിലേ
അതെ ആഹ്
നല്ല മിഷീനാ നല്ല സുഖണ് ആഹ് മ്മള് ഉം ഉം ഞമ്മളെ ആവശ്യത്തിനൊക്കെ അയില് എന്താ ഞമ്മളെ ഇതൊക്കെ ഇന്റർലോക്കൊ ഇന്ററ് അതൊക്കെ കൊടുക്കാം
ആഹ്
ഉം ഉം അതിലുണ്ട് മൊത്തത്തില് ആഹ് ലോക്ക് ചെയ്യണെ ആ്ഹ് അതന്നെ തൊക്കെ കയ്യും
അതെല്ലെ ആഹ് ഓൺലൈനിന്ന് മേടിച്ചാ അത്യാവശ്യം നല്ലതൊക്കെ കിട്ടുല്ലേ
ആഹ് അത് ഫ്ളി ക്കാട്ട് നോക്കണ അയിന് അതിന് മീ അ വേറെ എന്തേലും മ്മള് നോക്കിട്ട് കാരില്ല അങ്ങനെ അതല്ല അല്ല മീഷോം കൊഴപ്പൊന്നുല്ല അതല്ല
അതെ അതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ
ആഹ് ആഹ് ഫ്ലിപ്കാർട്ട് അതാണ് അതാണ് ഡ്രസ്സുകള്ക്കെക്കെ മീശോയോ അല്ലെ
ആഹ് അതെ ഡ്രസ്സൊക്കെ മീഷോൽ മറ്റേ ഫ്ലിപ്കാർട്ടില് നല്ല റേറ്റ് കൂടുതലാ
ആഹ് ആഹ് ഡ്രസ്സിന് ഫ്ലിപ്പ്കാർട്ടിന് ആഹ് ആഹ് മീഷോയിൽ നല്ല ആഹ് മീഷോല് നല്ല റേറ്റ് വ്യത്യാസുണ്ട് അയ് ശരിയ
അതെ
ആഹ്
ഞാനതികോം മീഷോന്ന ഡ്രസ്സൊക്കെ
ആഹ് ഞാനും ഡ്രസ്സ് മീഷോന്ന് തന്നെയാണ് വാങ്ങല് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇ ങ്ങനെ
ഞാൻ ഫ്ളികാർട്ടിന്ന് മറ്റേ കൊച്ചിനൊരു സൈക്കിള് മേടിച്ചിണ്ടാരുന്നു അത് നല്ലതായിരുന്നു
ആഹ് ഇനി ഞാനാണ് മീഷോ ഉപയോഗിക്ക ഹസ്ബൻഡ് ഫ്ലിപ്പ്കാർഡ് ഉപയോഗിക്കുള്ളൂ അതാണ്ടാണ്
അപ്പ ഫ്ലിപ്പ്കാർട്ട്ന്നാ നോക്കിള്ളു നമ്മള് പൊതുവേ റേറ്റ് എത്ര കുറയ്ക്കാൻ പറ്റോ
റ്റ് കുറവാ അതാണ് അതാണ് ആ പിന്നെ ഓൽക്ക് ന ഡ്രസ്സ് നമ്മള് സെലക്ട് ചെയ്യണോ നമ്മുക്ക് ഇഷ് ഓലിക്ക് ഇഷ്ടപ്പെടൂല്ലല്ലോ അപ്പൊ പിന്നെ മ്മൾ തന്നെ നമ്മൾതാണ്ട് ഓഡ്രർ ചെയതാല് റേറ്റ് കുറഞ്ഞാല് നമ്മക്ക് കൊഴപ്പല്ലല്ലോ
നമുക്ക് കുഴപ്പോല്ലല്ലോ
അയ് ശരിയാ
ഏഹ് എന്ത് പെൺപിള്ളേരാ
അഹ് ആഹ് വല്യ വല്ത് മോനാണ് ഈ രണ്ടും പെ പെൺകുട്ടികളാ ഉം ഉം ഉം
പഠിക്കാനൊക്കെങ്ങനെ
പഠിക്കാൻ കൊഴപ്പൊന്നുല്ല അങ്ങനെ എല്ല മറ്റേ എൽ എസ് എസും അങ്ങനത്തെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടും കിട്ടല്ണ്ട് മക്കക്ക് ഉം ഉം ഉം പിന്നെ എന്താന്ന് ചോയിച്ചാ നല്ല പഠിപ്പ് അങ്ങട്ട് എല്ലണ് അങ്ങനെ ഉണ്ടല്ലോ ഏഹ് ഇരിക്കാ മടിയാണ് ആഹ് ഇരിക്കാ മടിയാണ് അതാണ്
അതെല്ലേ
പ്ലസ് ടു കഴിഞ്ഞതാണ് അതാ പറഞ്ഞത് അപ്പം ഫുള്ള് എ പ്ലസ്സില്ല ഏഹ് നാല് എ പ്ലസ് അങ്ങനെ മൊത്തത്തിലായിട്ടാണ് നല്ല പഠിപ്പല്ല എന്നാ പിന്നെ കൊഴപ്പൊല്ല അങ്ങനെയാണ് അമ്പത്തി അഞ്ച് ആഹ് ആഹ്
അതെ അവര് പഠിച്ച അവർക്കൊരു ജോലി കിട്ടാൻ തരത്തില്
പിന്നെ ഞങ്ങൾ നിർബന്ധിക്കാറില്ല ഓര് ഓർക്ക് കിട്ടുണ മതി പിന്നെ ഓല്ക്ക് കൊഴപ്പല്ലല്ലോ ഓല് അങ്ങനെയല്ലു ബുദ്ധിപരമായിട്ട് ഓൽക്കും കുഴപ്പം കൊഴപ്പല്ലല്ലോ അപ്പൊ പിന്നെ അത്ര മതിച്ചാ
ആഹ് അതെ ഉം അതെ ചിലവരൊന്നും അങ്ങനെ ചന്തിക്കില്ല ചിലവർ പഠിച്ച് ഇത്ര മാർക്ക് മേടിക്കണം അല്ലെ ചെല പാരൻസൊക്കെ അതിന്റെ ഭവിഷ്യത്ത് മക്കൾ അനുഭവിക്കുകയും ചെയ്യും ഉം മാർക്ക് കുറഞ്ഞാ പ്രശ്നം
ന്നോ ഇവർക്കെ മാർക്ക് കുറയുമ്പോ ഒരു ഇതാണ് ടെൻഷനാണ് ഞമ്മളൊന്നും പറയില്ല എന്നാ ഓ ഓൽക്കായിട്ട് സ്വന്തായിട്ട് ട്ടത് ഓൽക്കാണ്ട് ഫീൽ ചെയ്യട്ടെ ഏഹ് അങ്ങനെ അയിമ്മക്ക് അമ്മക്കറിയ അത് ഓർക്കുണ്ടാവൂന്ന്
അതെ അതാവുമ്പോ അവര്
ആഹ് ആഹ് താ ഇന്റെ ത രണ്ടാമത്തെ ഒ ഒമ്പതിൽ പഠിക്കണ മോക്കെ ഓക്ക് ഉം എന്താപ്പ പറയാ മറ്റേ
യു എസ് എസ്സില് ഒക്ക് നല്ല മാർക്ക് പറഞ്ഞാല് എൺമ്പത്തഞ്ച് മാർക്ക് കിട്ടിയതായിരുന്നുട്ടോ കയി നാശാപ്പം
ആഹാ
എന്താ ഗിഫ്റ്റ് അന്ന് ഗിഫ്റ്റിട്ടീനെ നല്ല മാർക്ക് വേണ്ടിയിരുന്നു പിന്നെ ഇപ്പം എൻ എം എം എസ് കിട്ടിയപ്പം ഓക്ക് എൻ എം എം എസിന് ഓള സെലക്ടായപ്പോ ഓക്ക് ആഹ് ഓൺലൈനി ക്ലാസ് വരും പറഞ്ഞാണ്ട് ഓക്ക് ഉം ടാബ് വാങ്ങി കൊടുത്ത് ആഹ് ടാബിലും ഓളങ്ങ് മുഴുകി ഓക്ക് മാർ ഓള് ടാബ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയല്ലോ ഓള് പറഞ്ഞിട്ട് കാര്യമില്ലേ ഞങ്ങെന്നെ പറയേണ്ടിയത് ഓക്ക് ഈ പത്ത് മാർ പത്ത് മാർക്കിന് ഓള് പോയി ഏഹ്
അയ്യോ
നല്ല ടെൻഷന്ണ്ട് ഏഹ് ഞങ്ങളൊന്നും പറഞ്ഞില്ല അത് ആഹ് ടെൻഷൻ ഇപ്പൊ അയിന് ശേഷം ഓള് ആഹ് ടേബവിടെ നീക്കിവച്ച് ഏഹ് ഓളായിട്ട് സ്വന്താ ടേബാട നീക്കിവെച്ച് അതാ പറഞ്ഞത് നമ്മൾ കുട്ടികള് കൊറെ സ്ട്രെസ്സ് ചെയ്ത് കാര്യവില്ല
കാര്യമില്ല അതെ അതെ അവരൊക്കെ തിരിച്ചറിഞ്ഞ അവര്
ആഹ് അതാണ് അതാണ് ഏറ്റവും നല്ലത് എന്നാ പോലെ പറ്റേ ഉഴുപ്പും വിട്ടയും ചെയ്യരുത് നമ്മള് കൺട്രോളിൽ ഇങ്ങനെ ആഹ് അങ്ങട്ട്തന്നെ
എന്നാ മുഴുവൻ പിടിച്ചു കെട്ടും ചെയ്യും ഉം എപ്പഴാ നീ പിള്ളേര് വരിക സ്കൂളിൽ പോയവര്
നാലരയക്കാവും നാലര വണ്ടി വണ്ടിയില് ആക്കീന് ഇവിന്ന് കുറച്ച് പോവണം സ്കൂൾക്ക് പിന്നെ
ആഹ് ഉ. ആയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ ഉം ശരി ഉം